ഇക്കവു
ആഹ് കേക്കാം
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പം അപ്പം നിന ഇപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഇത് ഉണ്ടായിട്ടുണ്ടോ അനുഭവം
ഇങ്ങനെയാ ആ ഇപ്പം എന്തെങ്കിലും ഞാൻ ഏഹ് മുമ്പേ എൻ്റെ ഇൻസ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ പബ്ലിക്ക് ആയിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ ഗാലറിയിലായിരുന്ന പോലും ഇപ്പൊ ഒരു ഫോട്ടോ നമ്മൾ എവിടെയെങ്കിലും പോയി അങ്ങനെ കൊറച്ച് ഫോട്ടോ കാണും ഫോട്ടോ നം നമുക്ക് മെമ്മറി ആയിട്ട് തോന്നത് നമ്മള് ഇങ്ങനെ എടുത്ത് വെക്കൂലെ അപ്പം എടുക്കണേൽ ഇപ്പം നൂറ്റമ്പത് ഫോട്ടോ എടുത്തല് അയിൽ നാലോ അഞ്ചോ ഫോട്ടോ ആയിരിക്കും നല്ലതായിരിക്കണം അത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും ഒന്നാമത്തെ കാര്യം നമ്മളെ ഹാപ്പിനെസ് ഹാപ്പിനെസ് ആണ് നമ്മള് അതില് പങ്കുവെക്കുന്നത് രണ്ടാമത്തെ കാര്യം അവിടെ ആ ഫോ ഫോട്ടോസ് കെടക്കുവല്ലോ എന്ന ഒരു രീതി ക്ക്‌ നമ്മള് വെക്കും മ്മ് ആഹ് അപ്പം നമ്മക്ക് കാതില് ഇപ്പം മാന്യമായിട്ടൊക്കെ ആരിക്കും ഡ്രസിടുന്നെ പക്ഷെ കമന്റ് ഇട്ന്നവര് വളരെ മോശം മോശായിട്ട് അത് അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ മുടി അഴിച്ചിട്ടയെന്തിന് മുടികെട്ടിവെച്ചൂടെ അതിന്റെ കൂടെ ഇത് ചേര്ന്നില്ല ഡ്രസ്സ് ഡ്രസ്സിന്റെ കൂടെ കമ്മല് ചേരുന്നില്ല അങ്ങനെ അങ്ങനൊക്കെ പറഞ്ഞി റ്റ് അങ്ങനൊക്കെ ഒണ്ട് പിന്നെ ഈ നമ്മുടെ ഈ ഇങ്ങനെ ഏഹ് ഫോ ഫോട്ടോസിനെ എട്ത്ത് ഇതുപോലെ വേറെ അക്കൗണ്ടില് ആഹ് ഇപ്പം ആഹ് ഇപ്പൊ ഫേക്ക് അക്കൗണ്ടൊക്കെ തൊടങ്ങി അതിലൊക്കെയിടും അങ്ങനെ ഒര് ഇതെനിക്ക് ഒണ്ടായിട്ടൊണ്ട് എങ്ങനെ അത് ഇട്ടിറ്റ് ഇട്ടി റ്റ് നമ്മടെയിത് നമ്മള് അ അതീന്ന് ചാറ്റ് പോക്ന്നതൊക്കെ വൾഗറാ ക്കായിട്ടക്കാണ് ചാറ്റ് പോക്ന്നേ ആഹ്
പോകുന്നത് പക്ഷെ അത് ഇപ്പം കണ്ടിട്ട് അല്ല ക ഇത് ഇത് കണ്ടിട്ട് പോയി ചോയിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാണം എന്റെ ഇത് എന്തിനാണ് യൂസെയ്യ്ണെന്ന്
ചോയിച്ച് എന്ന് വെച്ചാ ഇച്ചിരിക്കാലം മുമ്പേ ഇതുപോലെ ഞാൻ പത്തൊമ്പതാം ഒമ്പത് പത്ത് ആ ടൈമിലാരുന്നു ഇതുപോലെ ആ ടൈമിലൊക്കെയാണ് ഞാൻ തൊടങ്ങിയതും രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് തോന്നുന്നു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തൊടങ്ങിയേ ആ ടൈമില് പിന്നെ ആദ്യംവൊന്നും ഫോട്ടോ ഇടൂലാരുന്നു അപ്പം ഇങ്ങനെ ഫോട്ടോ ഇട്ന്നെന്റെ ഇൻ ഞാൻ ഡി പി ഇടുവാരുന്നു ഡി പി വെ ച്ചിട്ട്ള്ള ഫോട്ടോയെട്ത്ത് ഒരു പ്രൈവറ്റ് എനിക്കതാരെന്ന് എനിക്ക് ഇപ്പഴും അറിഞ്ഞൂടാ അയിങ്ങനെ എട്ത്തിറ്റ് ഏഹ് ആഹ് ഉം അവരൊര് അക്കൗണ്ട് തൊടങ്ങി അതിലിങ്ങനെ ഡി ഇട്ടിറ്റ് വളരെ മോശായിറ്റ് ആഹ് ഫ്രണ്ട്സ് എന്ന് വെച്ചാ എൻ ൻ ഞാൻ ആരൊക്കെയാണോ ഫ്രണ്ട്സ് ഇത് ഫോളോ ചെയ്തിരിക്കുന്ന അവരെയൊക്കെ അവര് ഫോളോ ചെയ്തി റ്റ് എന്ന് വച്ചാ പക്കാ എന്റൊര് അക്കൗണ്ട്.
ആഹ് ആഹ് മനസ്സിലായി ആഹ് പക്ഷെ അതെ അതേ സെയിം പേരും എല്ലാം കൊട്ത്തിരിക്കും.
സെയിം എല്ലാം പേരും അടിക്കും മറ്റേ ഈ അണ്ടർ സ്കോറൊക്കെ നാൻ ചെലപ്പോ ഒന്നേരിക്കിട്ടിരിക്ക്ന്നെ അവര് ചെലപ്പോ രണ്ട് മൈന്യൂട്ടായിട്ട്ള്ള കൊറച്ച് എഡി റ്റ് ചെയ്തിട്ടങ്ങനെ കൊട്ക്കും ആഹ് ആഹ് അപ്പോഴ്ത്തേക്ക് പെട്ടന്നൊരാള് കാണുമ്പഴത്തേക്ക് ആഹ് ഇത് ഇന്നയാളല്ലേ അപ്പഴ്ത്തേക്ക് നമ്മള അറിയാത്തവര് ഇപ്പ അറിയാണ് ഇപ്പ ഞങ്ങടെ ഫ്രണ്ട്സർക്കില്ള്ള ആർക്കെങ്കിലും ഇത്പോലെ മെസ്സേജ് ഇട്യാണെങ്കി അവര് പറയും എടാ ഇതിപ്പോ നീ അല്ലല്ലോ? എന്ന് വച്ചാ വേറെ രീതിക്കല്ലേ ഇത്പോലെ മെസേജ് പോണം അപ്പ നീ അല്ലോന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ മെസ്സേജയ്ക്കും പക്ഷെ ഞങ്ങള റിഞ്ഞൂടാത്ത ആൾക്കാരൊക്കെ ഒണ്ടല്ലോ അവര് വിചാരിക്കും അവര് നമ്മളെ പറ്റി എന്ത് വിചാരിക്കും?
നമ്മ ആഹ് എന്ന് പറഞ്ഞാ അവരീ ഈ ഒരു ഫേയിസല്ലേ കാണ്ന്നത് അവര് ഒരിക്കലും എന്ന് പറഞ്ഞാ ഇത് ഫെയ്ക്കാണോ അങ്ങനെ ഒന്നും നോക്കൂല ഇപ്പം പലരും ഇപ്പം നമ്മക്കറിയാത്ത എത്ര പേരെയാണ് ഇപ്പം നമ്മള് ഒരു ഒരു പോസ്റ്റിന്റെ താഴെ നോക്ക്മ്പതന്നെ പല ആൾക്കാരും പല എന്ത് പല വൃത്തികെട്ടരീതിയിലും അടിച്ചുവിടും ഇവരൊക്കെ അക്കൗണ്ട് നോക്കിയാ അത് യഥാർത്ഥ അല്ല
അതെ അതെ
അവര് വേറെ ആരുടെയെങ്കിലും ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവി ആക്ടറിനെ എന്തെങ്കിലും ഒക്കെ വെച്ച് അവര് അങ്ങനെ ഒരു കോൺഫിഡൻസ് ആണ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു മാസ്ക് വെച്ച് അവര് എന്താ പറഞ്ഞ ക്രൈം ചെയ്യണ ഒരു പരിപാടിയാണത്
അതെ അതെ
ആരും അറിയില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അല്ലാതെയും
ഈ സൈബർ ബുള്ളിങ്ങ് എന്നൊക്കെ പറയണതപ്പോ അത് കിട്ടിയവ ക്ക് അയ്യോ അവര് സമ്മതിക്കണല്ലേ
സത്യം പക്ഷെ ഇത് തന്നെ വെച്ച് ഇത് യൂസ് ചെയ്ത് ഈ സൈബർ ബുള്ളി യൂസ് ചെയ്ത് രക്ഷപ്പെട്ടവരും ഉണ്ട്
അതെ അതെ ഇപ്പം എടക്ക് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ചെലവരിങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി റ്റ് ആഹ് ആഹ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഉം
ആ ട്രോള് ഇവര് സ്വന്തമായിട്ട് ട്രോള് ഉണ്ടാക്കാനാണ് ഇവര് നടക്കണ
അതെ അതെ അതെ.
കാരണം ഇപ്പൊ ഇവിടെ ഉള്ളതിൽ തന്നെ ഒരാൾ പോസിറ്റീവ് ചെയ്താ എത്ര പേര് നാലു പേര് നല്ലതാന്ന് പറയും. അതേസമയം ഇവരൊര് ഇവര് ഒരു തെറ്റ് ചെയ്താ അത് ആൾക്കാർ കാണ് ണോനും പോണവനും അവനെ എന്തെങ്കിലു ഒക്കെ പറയും.
പറയും അതെ അതെ.
ആഹ് അങ്ങനത്തെ അല്ലേ എന്ന് പറഞ്ഞാ മിക്കവരും പോസിറ്റീവിനേക്കാളും നെഗ റ്റീവാണ് ആൾ ആൾക്കാർക്ക് വേണ്ടത്.
അതെ അതെ.
ആഹ്.
അങ്ങനെ.
അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇപ്പം കമന്റ് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാ അറിഞ് അറിയാന്നുള്ള ആളല്ല. അല്ലാതെ വെളീന്നുള്ള ആൾക്കാര് വന്ന്.
ഈ ഈ റീസന്റ് ആയിട്ട് എനിക്കാണെങ്കി ഒരു അക്കൗണ്ടീന്നേ. അപ്പം എൻ്റെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ആ കുട്ടീനെ. അപ്പം ഇതു പോലെ എനി ക്ക് ഏഹ് ഏറ് ഇങ്ങനെ ആ സെയിം ആ ഡിപി ഒക്കെ വച്ചിട്ട്. എനിക്കൊരു റ് ഇത് അക്കൗണ്ടിന്ന് ഇങ്ങനെ വന്നു. അപ്പോ ഞാൻ വിചാരിച്ച് ഇ ഇപ്പൊ ചെലവരാണെങ്കിൽ ഇങ്ങനെ ഇപ്പം, ഇപ്പൊ ഡ്രോയിങ്സിലായിരുന്നാലും ഇപ്പം ഒരാൾക്ക് മെയിൻ അക്കൗണ്ടും കാണും ഇങ്ങനെ വരക്ക്യ്ണ ഒര് അക്കൗണ്ടും കാണും ഇല്ലേ? അഹ്. അങ്ങനെ, ഞാൻ വിചാരിച്ചു ആ കൊച്ചി ആ കൊച്ചിന്റെ സെക്കൻഡ് അക്കൗണ്ട് ആയിരിക്കുംന്ന് പറഞ്ഞ് ഞാൻ കൺഫോം അടി ച്ച് വിട്ട്. കൺഫോം അടിച്ച് വി ട്ടപ്പം ഇങ്ങനെ മെസ്സേജ് വര്ണ്. അല്ലെങ്കിലെ ഈ ഇൻസ്റ്റാഗ്രാമിലിങ്ങനെ മെസ്സേജ് വരണത് ഞാൻ അങ്ങനെ നോക്കൂല. മുമ്പൊക്കെ ആണെങ്കിലേ ഞാ അങ്ങ് നോക്കാതെ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്തങ്ങ് വിടും. പിന്നെ പിന്നെ ഡിലീറ്റും ചെയ്യൂല നോക്കയൂല്ല അങ്ങ് കിടക്കും. അങ്ങനെ അങ്ങനെ കൊറെ മെസ്സേജ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ മറ്റേ വ്യൂ വൺസിലിങ്ങന ഫോട്ടോസ് ഇങ്ങനെ അയക്ക്ന്ന്. അപ്പൊ ഞാൻ ഞാൻ ഈ കുട്ടിയെന്തിനാ എനിക്കിങ്ങനെ ഫോട്ടോസ് അയക്ക്ണെ. എടുത്ത് നോ ക്കിയപ്പഴ്ത്തേക്ക്യാണ്. അയ്യോ വൽഗറായിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ അയക്ക്ണ് ഒരു ബോയ്. അപ്പഴ്ത്തേക്ക് ഞാനാണെങ് കി ഞാൻ ഒന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് വര മ്പഴത്തേക്കേ നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പം ബസിൽ ഇപ്പോ ഒരാള് ഒരു കു ട്ടീനെ എ എന്റെ മുമ്പിൽ വെച്ചേ. ഞങ്ങളിങ്ങനെ ഏഹ് ഇപ്പം ഈ ഈ വൈകിട്ട് കോളേജൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ ആവുമ്പഴ്ത്തേക്കും തെരക്കായിരിക്കോല്ലോ. അപ്പം കുഞ്ഞ് പിള്ളേരൊക്കെ കാണും. കുഞ്ഞ് പിള്ളേരെന്ന് പറഞ്ഞാ അഞ്ചിലും ആറിലൊക്കെ പഠിക്ക്ണ പിള്ളേര്. അപ്പഴ്ത്തേക്ക്‌ ആഹ് ചില അമ്മാവൻമാരെന്ന് തന്നെ പറയാം അമ്മാവമാര് മാമന്മാര് ആഹ് പ്രായത്തിലുള്ള ചെ ഇപ്പഴത്തെ ഇപ്പഴത്തെ ചെറുക്കന്മാര് പിന്നെയും കൊഴ പ്പയില്ല. അമ്മാവന്മാരും മാമന്മാരൊക്കെ ഇതുപോലെ ആ കൊച്ചിന്റെ എടുത്ത് എന്തോ എന്തോ ഇങ്ങനെ പിടിക്കേ എന്തോ ഒക്കെ ചെയ്ത്. അപ്പൊ ആ കൊച്ചു നിന്ന് കരഞ്ഞ പ്പ അയാള് അടുത്ത സ്റ്റോപ്പിലങ്ങ് എറങ്ങിപ്പോയി.
ഓഹ്. ആഹ് അതിന് വേണ്ടി കേറണവരുണ്ട്.
ആഹ് അതെ അതെ അതെ. അപ്പൊ നമുക്ക് പറയാ ആ കുട്ടി എന്ത് റിയാക്ട് ചെയ്തില്ല. എന്ന് ഞാനൊ ന്നും അങ്ങനെ ആ കുട്ടിയുടെ ഡയറക്റായി ഞാൻ ചോയിച്ച്. നിൻ അങ്ങനെ പറ്റിയയിറ്റ് നീ എന്ത് ഇങ്ങനെ കരയണ്. നിനക്ക് ആരെട്ത്തെങ്കി നിനക്കൊന്ന് വിളി അടുത്ത് നിക്ക്ണെയ് അടുത്ത് ആഹ് ആന്റിമാരൊക്കെ ഒണ്ടാര്ന്ന് അവരട്ത്ത് പറഞ്ഞൂടെ ഒന്ന് വിളി ക്ക എങ്കിലും ചെയ്തൂടെ എന്നെ ഇങ്ങനെ പിടി ഇങ്ങനെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ മോശായിട്ട് പെരുമാറീന്ന് ഇങ്ങനെ പറഞ്ഞൂടെ അപ്പൊം അന്നേരം ഞാനങ്ങനെ പറഞ്ഞ് പക്ഷെ എനിക്ക് ഈ ഒരു ഇൻസിഡന്റ് വന്നപ്പഴത്തേക്കാണ് അയ്യോ അത് നമ്മളെ മൈൻഡ് അങ്ങ് ബ്ലാങ്കായിപ്പോവും
ആയിപ്പോവും ആഹ് എന്നിട്ട് ഒന്നും തിരിച്ച് എന്ന് പറഞ്ഞാ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാ ഇത് ഇപ്പ അറിയാന്നുള്ള ആരെട് ത്തെങ്കിലും പറഞ്ഞ് ഒന്നും ഇപ്പൊ വേണ്ടപ്പെട്ട ഒര് കാണുവല്ലോ അങ്ങനെ ആരട്ത്തും പറഞ്ഞൊന്നും ഇല്ലെ
നമ്മ ഞങ്ങള് ഇപ്പം അങ്ങനെ പറയണോന്ന് ഉണ്ടാവ്വേ എന്നാലും നമ്മള മനസ്സില് ദൈവമേ ഇനി നമ്മളെ പറ്റി നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാണോ അവരിങ്ങനെ ചെയ്തെ ആഹ് ഒരു മൈൻഡ് ആഹ് ഒരു മൈൻഡു എനിക്ക് പോയി എന്നാലും ഞാൻ എല്ലാം ഇങ്ങനെ പറയുന്ന ഒരാളട്ത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞപ്പം അയാള് മെസ്സേജ് ഇട്ടപ്പഴത്തേക്ക് ഏഹ് ഏഹ് തിരിച്ചെന്തോ ഇങ്ങനെ പറഞ്ഞിട്ട് ബ്ലോക്കാക്കി ആഹ് അപ്പൊ ഞാന് ഈ കു ആഹ് ഇപ്പൊ ഏതോ ഒരു കുട്ട് ഒരു കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടല്ലെ ഇതുപോലെ ചെയ്തത് ആഹ് കു ട്ടിക്ക് ഇതുപോലെ മെസ്സേജ് അയച്ചപ്പം പറഞ്ഞ് ആഹ് ചേച്ചി ഇതുപോലെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ആഹ് ഇട്ട് ആഹ് എന്നുവച്ച ഗേൾസിലൊന്നു ഇല്ല ബോയ്സിനൊന്ന് ഇല്ല ആഹ് കുട്ടിടെ അക്കൗണ്ടി കെടന്ന എല്ലാത്തിനും ഈ ഈ അയപ്പ് തന്നെ ഈ വൾഗറായിട്ടുള്ള പിച്ചേഴ്സ് ഇങ്ങനെ അയ് അയച്ചോണ്ട് ഇതു ഇ ത് അയച്ച് കൊടുത്ത് എന്ത് സന്തോഷം കിട്ട്ണേന്ന് എനിക്കറിഞ്ഞൂട
അറിഞ്ഞില്ല പക്ഷേ ഇതൊക്കെ ഒന്നി ഈ ആൾക്കാര് ചോയിക്കുമ്പൊ ഇവൻ ബ്ലോക്കാക്കി വേറെ അക്കൗണ്ട് തൊടങ്ങും അല്ലെങ്കി ഇതെല്ലാം ബ്ലോക്ക് ആക്കി ഒരാള് പൂട്ടാണെങ്കിലും പക്ഷെ ഇതൊക്കേ സൈബർ സെല്ലില് കൊണ്ട് കൊടുത്ത ഇതൊക്കെ ഇവര് വീടോടെ പിടിക്കും ഇവന്മാരെ വീ ട്ട് കാരെ മുന്നി വെച്ച് ഇതൊക്കെ ചോദിക്കുമ്പൊ ഇവർക്ക് മനസ്സിലാവും ഇത് ആരും ചോദിക്കി ല്ല അല്ലെങ്കി ഈ ഒരു നാല് ചൊവരിന്റെ അകത്തുള്ളിലിരുന്ന് എന്തും ചെയ്യാ അങ്ങനെ ഒര്
അതെ അതെ പക്ഷേ ഈ ചെയ്യുന്നവരെ പതിനെട്ട് പോലും തെകയാത്ത ചെറ് ക്കമ്മാരായി
ആഹ് അതന്നെ സത്യം കാര്ണം ആഹ് അത് സത്യം കാര്ണം ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ട് എന്റെ ചേട്ടന്റെ ഒരു ക്ലാസ്സില് ഇതുപോലെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് കാണാനാണെങ്കി ഒരു പഞ്ചപാവം ഒരു ഭയങ്കര ഒരു ബുദ്ധിജീവി പക്ഷെ ഇവൻ എന്ന് പറഞ്ഞാ ബാക്കിയുള്ള ക്ലാസ്സിലുള്ള ഏഹ് പെണ്ണുങ്ങള്ടെ ഫോട്ടോയെ കൊണ്ടുപോയി ഒരുമാതിരി വെട്ടി തലയൊക്കെ വെട്ടി സയ് ക്കോ പോലെ തലയൊക്ക വെട്ടി എന്ന് പറഞ്ഞ വേറ വേറ ആഹ് മനസ്സിലായല്ലൊ വേറെ മോർഫ്‌ ചെയ്തതുപോലെ വയ്ക്കുന്നു
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പം ഇവന്റെ അച്ഛൻ ഇതറിഞ്ഞ് ഇവന്റെ അച്ഛന്റെ മുമ്പി വെച്ച് ചോദിച്ചപ്പൊ ഇവന്റെ അച്ഛനെ തന്നെ ഇവൻ കൊങ്ങയ്ക്ക് പിടിച്ചോണ്ടിരിക്ക്യാണ്
അയ്യയ്യോ ആഹ്
ആഹ് അപ്പൊ ഇതൊക്ക തിരിച്ച് ഏഹ് എന്ത്ര് തിരിച്ച് ചോദിക്ക്ണത് ഇതിന് തിരിച്ച് ചോ പിടിച്ചതൊക്കെ എന്റെ ചേട്ടനാണ് അവനെ പിടിച്ചു നിർത്തിയതും അവന് രണ്ടെണ്ണം കൊടുത്തതൊക്കെ എന്റെ ചേട്ടനാണ്
ആഹ് ആഹ്
അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്റെ ഇതിന്ന് നടന്നിട്ടില്ല പക്ഷെ - എന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ചെലവര് ഇപ്പൊ ഇപ്പം തെറ്റായിട്ട് ചെലവരൊക്കെ നമ്മളെ ഇങ്ങനെ കാണുവല്ലോ അങ്ങനെയൊക്കെ ഒണ്ടായിട്ടുണ്ട് പക്ഷെ ഈ തെറ്റായിട്ട് കാണിക്കുന്ന അവര് ഇവര് ചെല പെണ്ണുങ്ങള് അങ്ങനെയാണ് കണ്ടുപിടിക്കില്ല അങ്ങനെയൊക്കെ ഒണ്ട് അത് - ആർക്കും മനസ്സിലാവൂല പാവം ആര് തെറ്റ് ചെയ്യണവൻ ആരാന്നൊന്നും
അതെ അതെ ആഹ് അവര് അവര് ഒന്ന് ചിന്തിച്ചു വെച്ചിരിക്കും
ആഹ്
നം ആഹ് ആഹ് ഇപ്പം ഇപ്പം ഇന്നയാളെ പറ്റി ഇത് ഇപ്പൊ ഞാൻ നെഗറ്റീവ് ആണ് ഇങ്ങനെ ചിന്തിച്ച് വെച്ച്- വെച്ചിരിക്കുന്നെ ആഹ് ആഹ് ശരി എന്നാ ശരി
ശരി